ഹലോ
ഹലോ
കേൾക്കാവോ ആഹ് കേൾക്കാൻ പറ്റുന്നതല്ലോ എന്തെല്ലാം ഉണ്ട് വിശേഷം
പിന്നെ എന്തെല്ലാം നല്ല വിശേഷം അങ്ങനെ പോണ്
ആ മഴ എല്ലാം ഉണ്ട് മഴ ഇന്ന് വളരെ അധികം കൊറവാണ് നേരിയ തോതില് വല്ലാണ്ട് വെയിലൊന്നുല്ല എന്നാലും നേരിയ തോതിൽഒരു വെയിലുണ്ടായി രുന്നു അവിടെ എങ്ങനൊ രാ ഒരു മൂടിക്കെട്ടിയ പോലെ തന്നെ
അത് ഇവിടെന്ന് അങ്ങനെ തന്നെ ഇന്നലെ നല്ല മഴ ആയിരുന്നു. ഇന്ന് ഇപ്പൊ കൊറച്ച് കൊറവ് രാവിലെ നല്ല മഴ ഉണ്ടായിനി.
ര ആ രാവിലെ ഇവിടെ ഉ മഴ വല്ലാണ്ട് മഴൊന്നുല്ല പക്ഷെ ഇന്നലെ നല്ല മഴ പെയ്തു രാവിലെ തൊ ട്ട് നല്ല മഴ ആയിരുന്നു ഇന്നലെ
ആ അതെ
അവിടെയില്ലായിരുന്നോ ഇന്നലെമഴ?
ഇന്നലെ മഴ ഇണ്ടായിനി ഇന്നില്ല ഇന്ന് കൊറവ
ആഹ് ഇന്നില്ലേല്ലേ ഇന്നെന്താ ഭക്ഷണം എല്ലാം ആയോ?
എങ്ങനെ നിങ്ങള് ഉച്ചക്കെല്ലാം വെക്കുന്നതാണോ അല്ലെങ്കിൽ രാത്രി വേറെ വെക്കുന്നതാണോ?
രാവിലെ തന്നെ രാവിലെ തന്നെ വ
അതെ ആഹ് ഒന്നാകെ വെക്കുന്നതാവൂലേ
ആഹ് അതെ
എന്നിട്ട് ഏഹ് പിന്നെ ഭക്ഷണം കഴിച്ചോ എന്നിട്ട് എപ്പോഴകഴിക്കാറ് ഭക്ഷണം എല്ലാം?
ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു ഒമ്പത് മണിഒക്കെ ആവും ഭക്ഷണം കഴിക്കാന്
ആണോ എന്താണ് ഭക്ഷണം ഇന്ന് എന്താണ് ഇണ്ടാക്കിയത്?
ഇന്നിപ്പോ എന്താ പ്രത്യേകിച്ചൊന്നുമല്ല ബീഫുണ്ട് ചോറും ബീഫും ഉണ്ട് ഇപ്പൊ മീന് വരുന്നില്ല മീന് കിട്ടാനില്ല ഇപ്പൊ
തൊയി എ എന്താണ് ഇന്ന് ഏഹ് എന്താണ് ന്യൂസിലൊക്കെ കണ്ട് മീനൊന്നും ഇനിപ്പതവണില്ലാന്ന് പറഞ്ഞ് മഴ കാരണം ഏഹ് അങ്ങനെ പിന്നെ ഇപ്പൊ എനിക്ക് കിട്ടുന്ന മീനൊക്കെ പഴയ മീനായിരിക്കും. പൈകിയ മീനായിരിക്കും ഇനികി കിട്ടുന്നതിനനൊക്കെ വാങ്ങാതൊക്കെയാണ് പച്ചക്കറി വക്കുന്നതാ നല്ലത്
അതാണ് ഇതിലെ മീന്റെ വണ്ടി വരലുണ്ട് പക്ഷെ ഇപ്പ രണ്ട് മൂന്നാല് ദിവസ
ആ ഒ ആ ആ അതിപ്പോ മീൻ കിട്ടാഞ്ഞിട്ട് അവര് വരാതിരിക്കാവും ചെയ്യി നിങ്ങള് ബീഫ് വാങ്ങി ക്കണോ അം പെരുന്നാളിനൊക്കെ നല്ലവണം ബീഫൊക്കെ കിട്ടി
ഓ പെരുന്നാ പെരുന്നാളിന് വീ ഫ്ഉണ്ടായിന് ഇതിപ്പോ ഹ് നമ്മള് വേറെ വാങ്ങി മീന് കിട്ടാത്ത പ്പൊ ബീഫ് ചിക്കന് അങ്ങനെ എന്തേലും വേണ്ടേ നിനക്കു.
കൊറെ കിട്ടിരുന്നു പെരുന്നാൾക്കൊക്കെ ബീഫ്. പിന്നെ ഞങ്ങളെ എന്നും ഈ ബീഫന്നെ ആവുമ്പോ ഭയങ്കര ഒരു മടുപ്പല്ലേ ഉണ്ടാവ അപ്പൊ ഞങ്ങള് എന്ത് ചെയ്യും അറിയോ. ഒരു ദിവസം ബീഫാണെങ്കില് പിന്നെ രണ്ട് മൂന്ന്സം വേറെ എന്തെങ്കിലും പച്ച കറിയോ മീൻ കറിയോ എന്തെങ്കിലും വെക്കും. പിന്നെയും ബീഫ് പോക്കും അങ്ങനെ ആയിട്ട് കൊറച്ച് രണ്ട് മൂന്നീസായി അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ ബീഫ് ഫ്രിഡ്ജിൽ തന്നെ വെക്ക്മ്പോ തന്നെ അതിന്റെ ടേസ്റ്റ് സ്റ്റ് കൊറയാ ചെയ്യ. ആ ടേസ്റ്റ് കൊറയാ ചെയ്യ അ ആ ആ ആ ആദ്യം കിട്ടി അത്രൊന്നും ടേസ്റ്റ് പിന്നെ ബീഫിനിണ്ടായിട്ടില്ല. ആ, ആഹ് പിന്നെ വേറെ എന്തെല്ലാം ഉണ്ട്. ഉ ഏ പിന്നെ ചായ കുടിച്ചിരുന്നോ വൈകുന്നേരം.
ഓ വൈകുന്നേരം ചായോടി
എന്തെന് ചായക്ക് കടി.
ചായക്ക്ന്നെന്താ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിണ്ടായിനി അപ്പം പിന്നെ അതും കൂട്ടികുടി
അത്തി ഓ വൈകുന്നേരം ചായ ചായക്കായാലും ചപ്പാത്തിയാണോ അത് കയിക്കാറ്. ഞങ്ങളൊക്കെ എന്തെ ആ, ആ, ആ അങ്ങനെ. ആ ഞങ്ങളെ എണ്ണക്കടികള് ഞങ്ങളിന്ന് ഉള്ളി വട ഇണ്ടാക്കി.
ആ
ആഹ് ഉം ആ ആഹ് മഴ പെയ്യുമ്പോ അപ്പോ ചായന്റെ കൂടത്തില് നല്ല ചൂടുള്ള. എന്തെങ്കിലും കിട്ട് ആണെങ്കി നല്ല രസായിരിക്കും. ക്കും ഇങ്ങള് ആ, ആ എനിക്ക് കൂടു ആ, ആ എനിക്ക് കൂടുതൽ ഇഷ്ടം മഴ മഴത്തൊക്കെ നമ്മള് നല്ല ചൂടുള്ള ചായയും മൊരിഞ്ഞഒള്ളി വടയും. നല്ല രസണല്ലോ അത് കഴിക്കാന് അത ആ നിങ്ങളെങ്ങ ങ്ങെ ഉള്ളിവടെല് കട കടലമാവ് ഇടുവോ എങ്ങനെണ്. ണ്ടാക്കല് കട കടല മാവ് ആ മൈദ സ്വന്തായിട്ട് ഉണ്ടാക്കണ്ടാവൂലേ ഞങ്ങ ആഹ ഞങ്ങളും അത് തന്നെ ഉള്ളി അരിഞ്ഞിട്ട് അതേപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി ഇടൊ നിങ്ങള്.
ഉള്ളിവടണ്ടാക്കുമ്പോ. വെളുത്തുള്ളി ഇടുവോ ഞങ്ങള് വെളുത്തുള്ളി ഇടാറില്ല ഇഞ്ചി ചിഇടും ആ ഇഞ്ചിയും അതെപോലെതെ പിന്നെ എലെയില്ലേ കാരിയാപ്പിന്റെ എല ചപ്പും പൊതി പൊ ചപ്പിന്റെല ഏ അങ്ങനെള്ളൊക്കെ ഇ ഇട്ടിട്ട് നന്നായിട്ട് മൈത മൈതയാണ് കൂടുതൽ എടുക്കൽ എന്നാലും കടലപ്പൊടി ഉണ്ടാവും ഒരു പ്രത്യേക ടെസ്റ്റാണെ ആഹ് അപ്പോ അപ്പൊ ഞങ്ങളങ്ങനെ എടുത്ത് നല്ലോണം കൊഴച്ച് റെസ്റ്റിന് വെക്കാറുണ്ട് ഇങ്ങള്
ടൈമ് ഇണ്ടെങ്കി വെക്കും ഇല്ലെങ്കി
ആ, ആ ഈ റെസ്റ്റിന് വെക്കുമ്പോ ഈ ഉള്ളിൽ നിന്ന് വെള്ളം വെള്ളം വരുംല്ലേ കൂടുതല് ആയിട്ട് ആ അങ്ങനെ മാവ് നന്നായിട്ട് ലൂസ് ആവൂലേ ആ നിങ്ങള് വെള്ളം ഒഴിക്കാറുണ്ടോ ഉള്ളിവട ഉണ്ടാക്കുമ്പോ അതിലേക്ക്. കൊറച്ച് വെള്ളം ഒഴിച്ചാണ്ടാണോ കോഴക്കാറ് എങ്ങനെണ്
ഉള്ളി തന്നെ കഴക്കുമ്പോ വെള്ളലോ നീര് വന്നാണ്ട്.
അതാണ് നീര് വന്നാല് വെള്ളാവൂലേ ആഞ ഞങ്ങള് കൊറ ഒരു ഒന്ന് കൈയ്യ് ഒന്ന് പാറ്റിക്കള്ളൂ അങ്ങനെയാണ് വെള്ളതാക്കാറ് എന്നിട്ട് നന്നായിട്ട് കൊയച്ചിട്ട് ഇതേപോലെ തന്നെ റെസ്റ്റിനൊന്നും വെക്കാറില്ല ഞങ്ങള് പെട്ട ന്നന്നെ അത് മാവാക്കി അപ്പം തന്നെ അങ്ങട് തട്ടാ റസ്റ്റിനെക്കുമ്പൊ വേറൊരു കൂടുതൽ വെള്ളായ മാതിരി ഉള്ളീത്തെ വെള്ളം പാടി നീരും പാടി അങ്ങ്ട്ടെറങ്ങി പിന്നെ വെള്ളം ഒന്ന് തീരെ ഒഴ്‌ക്കാതെ മൈതെന്നെ ഇങ്ങനെ കൊയ്ച്ച് വെക്കണം ഇന്നാ പിന്നെ ത്തിന് വെക്കുമ്പോ കുറച്ച് വെള്ളം അയിലായി ക്കൊ ഉള്ളി ഇതാക്കിയാണ് ഉള്ളിന്റെ വെള്ളൊക്കെ ആഹ് നീരൊക്കെ ഒക്കെപ്പാടായിക്കോളും ഞങ്ങള് പിന്നെ റെസ് റ്റിനൊന്നും വെക്കാറില്ല ഇങ്ങളെങ്ങനെ കയ്യോണ്ടിങ്ങനെ പരത്തീട്ടാണൊ ഇണ്ടാക്കല് അല്ലെങ്കില് നേരെ ഇങ്ങനെ സ്പൂണോണ്ട് കോരി ഇടലാണോ ആഹ് സ്പൂണോണ്ട് കോറും ഞങ്ങള് പിന്നെ ആഹ് ആഹ്, ആഹ് ഞങ്ങള് പിന്നെ ഓയിലിന്റെ കവറെന്തെങ്കിലുണ്ടാവും. വെല്ലോ അല്ലെങ്കില് വായന്റെ എലേല് ആഹ് ആഹ് വായന്റെ എലേൽ ഇത്തിരി ഓയില് പെരറ്റീട്ട് നല്ല വട്ടത്തില് ഷെയ്പ്പാക്കിയിട്ടൊക്കെ ഇണ്ടാക്കാറുണ്ട്
ആഹ് വീഡിയോല് കാണാം കവറിലൊക്കാക്കിയാണ്ടിങ്ങനെ
ചെലേല് കവറിലൊക്കെ ആക്കിയാണ്ട് അങ്ങനി ആക്കുന്നവരുണ്ട് നല്ല കട്ടിയിലോക്കെ ഇടാന് അ അത് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പ്രത്യേകിച്ച് മയക്കാലായിഞ്ഞാല് മയക്കാലത്ത് മഴ പെയ്യുമ്പോ അങ്ങട്ട് ചൂടുള്ള ചായന്റെ കൂടത്തിലൊക്കെ കഴ് കാരണം അതേപോലെ തന്നെ ഭയങ്കരസാണല്ലൊ മൊരിഞ്ഞിട്ടുള്ളതൊക്കെ
അതെ അതെ അതെ എന്നിട്ട് രാത്രീലത്തെ ഫുഡ് കയിച്ചോ
ഇല്ല, രാത്രിക്കത്തെ ഫുഡ് കയിച്ചിട്ടില്ല. കയിക്കണം. ഈടെ ഞങ്ങക്ക് ചോറ് വേണം അത് പോലെ തന്നെ ഞങ്ങൾ ചോറ് ഉച്ചക്ക് ഇണ്ടാക്കു പിന്നെ ചപ്പാത്തിയും അങ്ങനെയാണ് കഴിക്കാറ് ഏ ഏറെ ദിവസം ചപ്പാത്തിയും ഉണ്ടാക്കാറണ്ട് വീട്ടില് ചപ്പാത്തി ചെലർക്ക് ചോറ് പറ്റാത്തവര്ണ്ടാവും രാത്രി ഈ ഷുഗറൊ ഉള്ളോല്ക്ക് ച ചപ്പാത്തി അല്ലെങ്കില് മറ്റേ രാഗിന്റെ പൊടി കൊണ്ടുണ്ടാക്കുവല്ലോ നമ്മള് പത്തിരി. ആഹ് അങ്ങനെ ഇണ്ടാക്കി രണ്ട് വിഭവങ്ങളുണ്ടാവും രാത്രി ആയാല് അതിലേക്ക് ചപ്പാത്തിയുണ്ടാ ഇല്ലില്ല ഞങ്ങളൊരു പതിനൊന്ന് മണിയൊക്കാവും കെടക്കാനൊക്കെ എങ്ങനെ അവടെങ്ങനെ ചോറ് തിന്ന നിങ്ങൾ നേര്ത്തെ ചോറ് കഴിക്കുവോ എങ്ങനെണ്?
ഞങ്ങള് ചോറ് തിന്നു ഒരു പത്തുമണിയാവും കെടക്കാന് ഉം.
അങ്ങനെലെ ഞങ്ങള് അതേപോലെ തന്നെ ചോറ് നേരത്തെ കയിക്കല്ണ്ട്. പൊതുവേ ഒരു എട്ട് മണി എട്ടര ആകുമ്പോത്തിന് ചോറ് കയി ക്കും ഇന്നെട്ട് പിന്നെ കൊർച്ചു നേരം ഇര്ന്ന് എല്ലാരും കൂടും കൂടി വർത്താനം എല്ലാം പറഞ്ഞിട്ട് പിന്നെയാണ് കെടക്കാറ് ചെലോര് കാണണം ചോറ് തിന്ന് അപ്പം തന്നെ കെട നമ്മുടെ ശരീരത്തില് ഭയങ്കരായിട്ടുള്ള അത് നല്ലതല്ല പക്ഷെ ശരീരത്തിനും ഭയങ്കരായിട്ടുള്ള കേടാണ് അതുകൊണ്ട് നമുക്കുണ്ടാവുന്നത് ഞങ്ങൾ നേരിട്ട്
ഭക്ഷണം കയിച്ചയിനേഷം മോനെയ്താനുള്ളെയ്തിക്കാ വായി
ആഹ് അപ്പം മടി ഇണ്ടാവൂലേ കുട്ടിക്ക് ഭക്ഷണം കഴ്‌ ച്ച് കഴിഞ്ഞാല് ഏഹ്, എന്താണ് പഠിക്കാന് വി
ചെ ചെലേ ദിവസം ഭക്ഷ
ആഹ് ആഹ് വേ കിടക്കൂലേ ആഹ് പക്ഷേ വയറ് നെറഞ്ഞു കഴിഞാൽ നമുക്ക് വേഗം കിടക്കാന തോന്ന പിന്നെ ഇരുന്ന് ത്താനും പറയാൻ പക്ഷെ, അതൊന്ന് നമ്മള ശരീരത്തിന് നല്ലതല്ല. വയറ് കൈ നിറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ കിടക്കുന്നുത് മൊത്തം നല്ലതായിട്ടുള്ള കാര്യ
മ് മ് രാവിലെക്കെന്തുണ്ടാക്കാ ചായക്ക്
രാവിലെ രാവിലെ ഞങ്ങള് ചപ്പാത്തി ഉണ്ടാക്കാറ്ണ്ട് ചപ്പാത്തി അപൂർവായിട്ടാണ് ചപ്പാത്തിണ്ടാക്കല് കാര്ണം രാത്രി ചപ്പാത്ത് ഇണ്ടാക്കുന്നോണ്ട് രാവിലെ അപൂർവായി ട്ടാണ് ചപ്പാത്തിണ്ടാക്ക ഓട്ടട അറിയൊ ഓട്ടട
ഓഹ്
കേട്ടിട്ടുണ്ടൊ ഓട്ടട അറിയ്യൂലെ അയ്ന് അവടെന്ത പറയ ഓട്ടടക്ക് ഇണ്ടാക്കാറ്ണ്ടൊ ഇങ്ങ്ളെങ്ങ നിങ്ങള് തേങ്ങ അതിലേക്ക് ക്ക് ഓട്ടടക്ക് തേങ്ങ അതിലേക്ക് മാവിലേക്ക് അരക്കലാണൊ അല്ലെങ്കില് ഇടലാണൊ ഇടല്ണ്ട് തേങ്ങ ഇടല്ണ്ടൊ
ക്കൂല ചെരവി ഇടും. ആഹ് തേങ്ങ നല്ലോണ്ണം ഇടും ചെരവിയാണ്ട് ഇടും അരക്കൂല
പിന്നെദോശ്ശെ ചെരവിടല അല്ലെങ്കി അരക്കും കൂടുതല് അവര് ആഹ് ഞങ്ങളും ആഹ് അരക്കൂലലെ ചെരവി ഇടുലെ ഞങ്ങളും മാവിലേക്ക് ഇന്നെ പോല് തന്നെ എന്താണ് ഓട്ടടന്റെ മാവിലേക്ക് എന്ത് ചെയ്യും ഉം തേങ്ങ ചെരണ്ടീട്ട്ടും പക്ഷെ ഉം ഇന്താണ് ദോഷന്റെ മാവിലേക്കാണെങ്കില് അത് എന്താണ് മിക്സീലിട്ട് അരക്കും ഇങ്ങള് പറ്റെ ചെർ ക്കാറുണ്ടൊ അല്ലെങ്കി ചുടുവള്ളം ചേർക്കാറൊണ്ടോ എങ്ങനെ രണ്ടും ചേർക്കാറുണ്ടൊ എങ്ങനേയാണ്
ഇല്ലല്ല ച് അങ്ങനല്ല ഞങ്ങള് തലേ ദിവസം പച്ചരി വെള്ളത്തിലിടും
ആഹ് ആഹ് ങ്ങൾ കുതിർത്ത് വച്ചിട്ട് മിക്സില്ട്ടാണ്ട് അരക്കല്ലെ ചെയ്യ അപ്പം ചോറ് കൂട്ടാറില്ലെ ഇങ്ങള് ചോ ചോറ് കൂട്ടാറില്ലെ സോഫ്റ്റിനും വേണ്ടീട്ട് തലേന്നത്തെ
ഇല്ല ഇല്ല ഇല്ലല്ല അത് ഞങ്ങള് വെള്ളപ്പം ചുടുമ്മ ചോറ് കൂട്ടും വെള്ളപ്പം പറീണെ
ഞങ്ങള് എങ്ങനെ വിചാരിച്ചാല് ഞങ്ങള് ഇന്നാല് ഓട്ടട ഇണ്ടാക്ക്ണൊയ്ച്ചാല് മ് അരി കുതിർത്തീട്ട് ഏഹ് വെള്ളത്തിലിട്ടിട്ട് അതും രാവില ആവുമ്പ അരച്ചിട്ട് അരച്ചിട്ട് അയിലേക്ക് ഒര് പിടി ചോറ് കൂട്ടും ഏഹ് എന്നിട്ട് പിന്നെ ത മാവില്ലെ മാവ് ലേക്ക് പിന്നെ നല്ല തളച്ച ചൂട്ള്ള വള്ളം ഒഴിച്ചൺ നല്ലോണം അങ്ങ്ട്ട് എളക്കി കൊടുക്കും ഒരുവിധം നല്ല കട്ടീലൊക്ക ആക്ക്യാണ്ട് ഏഹ് അത്രേ ഞമ്മള് അരക്കുമ്പൊ ഞമ്മള് വെള്ളം കൊറ്ച്ചിട്ടാണ് വെച്ചാണ്ട് അര പിന്നീട് വെള്ളം ഒഴിക്കണല്ലൊ എന്നിട്ടും പിന്നെ തേങ്ങ ചെരണ്ടി ഇട ചെയ്യ അപം നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പ ഇങ്ങനെ ഇങ്ങള് ചോറ് ചുടുവെള്ളം ഒന്ന് ഒഴിക്കാഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടൊ ഇങ്ങക്ക്
സോഫ്റ്റ് ഒക്ക ഇണ്ടാവും
സോഫ്റ്റ് ഇണ്ടാവുലേ ഏഹ് ഞങ്ങള് അതേപോല തന്നെ ചോറൊന്നും കൂട്ടാഞ ഞങ്ങൾത് സോഫ്റ്റ് ഇണ്ടാവില്ല അതോണ്ടാണ് ചോദിച്ചത് ഇങ്ങളതങ്ങനെ ഒട്ടി ഏഹ് ഒട്ടി പിടിക്കാന അയിന് തോനെ ചോറ് കൂട്ടൂല ഒരു കുഞ്ഞി കൊറ് ച്ച് ഒരാ കയില് അത്രെ കൂട്ടൊള്ളു അതില് കൂട്തലൊന്നും കൂട്ടാറില്ല ചോറ് കൂടുതല് ചൊ ചോറ് കൂടി കഴിഞ്ഞ പിന്നെ അത് ഒട്ടി പശ പോലാവും നന്നാവൂല ആഹ് അ തെ ആണെ ചോദിച് ഏഹ് അതെ ഇങ്ങളോട് ചോദിച്ചത് ഞാ ഇങ്ങൾത് സോഫ്റ്റ്ണ്ടോന്ന് ചോയ്ച്ചത് അതോണ്ടാണ് ചോറ് കൂട്ടാഞാ സോഫ്റ്റ് ഇണ്ടാവല്ണ്ടോന്ന് ആഹ് നെറച്ച് കു വേറെന്നാ ശരി ട്ടൊ ഞാൻ വിളിക്കന്നാല് ഓക്കെ ശരി